ഹലോ?
ആ കേക്ക നല്ല വർത്താനം. നല്ല വർത്താനം ഇപ്പൊന്താ ഒഴിവാ?
അല്ലേ, മക്കളൊെക്ക സ്കൂള്ണ്ട് അവരെ പറഞ്ഞേയ്ക്കണം.
പ്പം മദ്രസക്കൂം അയക്കുലെ?
മദ്രസ ഒക്കെ വിട്ട് വന്ന്ക്ക്ണ് രണ്ടാൾക്ക് ആറ് മണിക്കാണ് മദ്രാസ അപ്പൊ ഓലൊക്കെ മദ്രസിട്ട് വന്നു.
ഏ ഞങ്ങളിവിടെപ്പോ ഒമ്പതണിയാവും.
ഏ ഇവിടെ രാവിലെ ആറ് മണി തൊട്ട് ഏഴര വരെ.
ഏ.
അഞ്ചരക്ക് എറങ്ങണം വീട്ടിന്ന്.
ഉം ആവൂ അപ്പൊ കൊറെ ദൂരണ്ടാ മദ്രസക്ക്?
ആ കൊറെ ദൂരണ്ടേ ഒര് രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കാന്ണ്ട്.
പടച്ചോനെ ന്നട്ട് ആ നേരത്ത് കുട്ട്യേള് ഒറ്റക്ക് നടന്നോവോ?
ഇവിട്ന്ന് കൊറച്ച് വീടിന്റെ അവിടുന്ന് കഴിഞ്ഞിട്ട് കൊറച്ച് ആ കുട്ട്യേള്ണ്ട് ഇവിടുന്ന്ങ്ങ ലൈറ്റ് അടച്ച് കൊടുക്കും ഓലെ പ്പ.
പിന്നേ, രണ്ട് കിലോമീറ്റർ ഒക്കെ പോണോ മദ്രസ്ക്ക്?
ആ പോണേ.
ഏ ഞങ്ങളെ ഇവിടെക്കെ എന്താ വണ്ടീൽ പോവല കുട്ട്യേള്, ദൂരത്ത്ന്ന് വര്ണ കുട്ട്യേളൊക്കെ.
ഏ ഇവിടെ വണ്ടിലൊന്നും പോവൂല നടന്നു തന്നെ പോവാ അങ്ങട്ടും ഇങ്ങട്ടും നടന്ന് പോകുമ്പടെ ഇബടെ രാവിലെ കൊറച്ച് ച്ച് കുട്ട്യേക്ക് രാവിലെ ആറ് മണി തൊട്ട് ഏഴര വരെ. ചെല കുട്ട്യേക്ക് ഏഴര തൊട്ട് ഒമ്പണി വരെണ്. അവ്ട്ന്ന് കുട്ട്യേള് ചോയിച്ച് വരലാണ് സ്കൂൾക്ക് ചെലേ കുട്ട്യേള് പിന്നെ സ്കൂൾക്ക് ഭക്ഷണം കൊണ്ടോം. കൊണ്ടോകും ന്നട്ട് പിന്നെ അവട്ന്ന് കഴിച്ചിട്ട് നേരെ സ്കൂൾക്ക് അങ്ങനെ പോകും.
ആ സ്കൂള് എവിടെ അടുത്താണോ?
സ്കൂളും മദ്രസയും ഒരു അടുത്ത് തന്നെയണ അടുത്തടുത്താണ് മദ്രസയും സ്കൂളും
ചെറിയ കുട്ടിയ അപ്പൊ ഒമ്പതര വരെല്ല കുട്ടികക്ക് പിന്നെ അവിടെ നിന്ന് ചായ പിടിച്ചാണ് പോയാ
ആഹ് അത് അങ്ങെ തന്നെ കാട്ടല് ഇവിടെ അടുത്തുള്ള ആൾക്കാര് കൊണ്ടുപോവും ചായ അങ്ങോട്ട് ഇവൾക്ക് അങ്ങനെ ആക്കാനൊക്കെ എരുതീന ആക്കാനൊക്കെ എരുതീന്നത് അപ്പൊ ഓൽക്ക് അങ്ങനെ വേണ്ടാർഞ് ക്കാണ്ട് ആറ മണിക്ക് ആക്കിയതാണ് കെതിയടാണ് സ്കൂൾക്ക് പോകാന അണ്ട്
ആഹ് അത്തല്ലേ അത്രയൊക്കെ നാവിൽ തന്നെ നടക്കുമ്പോളേ പന്നികളൊക്കെ ഉണ്ടാവും പേടിയാണ് ആ എത്രനങ്ങള് ഞങ്ങളെ ഇവിടെലോക്കത്ത ചങ്ങയിനെ കുത്തിമറിച്ച് കാലൊക്കെ പൊട്ടി ട്ടീ ഒപ്രശൻ കഴിഞ്ഞടുക്ക പന്നി പന്നി കുത്തിങ്ങാണ്ട്
ഒരട്ടം ഒലാട്ടി താണേ കഴിഞ്ഞ വർഷം ഓല അഞ്ചാക്ലാസ്സിൽ അയിനന്ന് ഓല അന്ന് ഞങ്ങള് കൊണ്ടാകുലെന്നു ഇവിടുന്ന് ലേറ്റ് ആയടിച്ചുടെന്നു അവർ ഓല ക്ക് പോകാർ അപ്പോ ഞാന് സിറ്റ്ഔട്ട്‌ല് നിന്നിങ്ങാണ്ട് ലൈറ്റ് മുറ്റം അടിച്ചു കൊടുത്തു, പന്നീ അവിടെ എന്തോ മാന്തി ഇതാക്കി. ക്ക് തോന്നുണ്ട് ഒരു പന്നി ഒച്ച ഉണ്ടക്കുലോ.
ആഹ്
അത് ഇങ്ങോട്ട് ഒച്ചട്ടില് ഇവലക്കങ്ങട്ട് പേടിച്ചിട്ട് ഓലങ്ങോട്ട് പാഞ്ഞിട്ട് പിന്നെ കുട്ട കുട്ടിയൊക്കെ പിറ്റേന്ന് പനിയാണ്.
ഓടിച്ചിട്ടില്ലേ
ഉം പേടിച്ചിട്ട് പെരും വേറെച്ച് പനിയും.
ആഹ്
ക്ക് ആകപ്പാടെ ഒരു ഇത് തന്നെ പിന്നെ മാറായിട്ട് പി ഞങ്ങടെ തങ്ങമാരത്തൊക്കെ കൊണ്ട് പോയി ഏലസൊക്കെ കെട്ടിട്ടാണ് മാറിയത്.
ആഹ് പേടിയാണ്.
ആഹ് ഓര് പറയും പേടിച്ചിട്ടില്ല പേടിച്ചിട്ടില്ല, പക്ഷെ അയിന്റെ പിറ്റേന്നന്നെ പനി തുടങ്ങി. അപ്പൊ മനസ്സിലായി ഇതാത് തന്നെയായി പേടിച്ച പനിയാണ്.
ആഹ്
ഇപ്പൊ പന്നിണ്ട് എടക്കൊക്കെണ്ട് പക്ഷെ ഞങ്ങളിവിടന്ന് ആക്കി കൊടുക്കലാണ് ഇവിടെ ഈ പാടത്തിന്റെ വാക്കിനാടുന്ന് കൊറച്ച് മുട്ടു പാകണം അപ്പ നേരം ഇപ്പൊ കൊറച്ചൊക്കെ നേരം വെളുക്കണുണ്ട് കൊറച്ചൂടി കഴിഞ്ഞാ പിന്നെ വൃത്താക്കാം
ആഹ് ങ്ങളെ വിടെ എവിടെയാ
ഞങ്ങള് മലപ്പുറം ജില്ല കരുവാര കൊണ്ടാണ്
ആഹ്‌ ഷാനന്റെ ആരെങ്കിലുവാ
ആഹ് ശാന്തന്
ആഹ്‌ സൗണ്ടേയ് ഇത് നല്ല ഓള സൗണ്ടന്നെ തോന്നാ അപ്പൊളാ ചോയിച്ചേ ഇവിടെ എവിടെയാണ് അപ്പൊ ഇന്നോട് ഷാന് നമ്മള് കമ്പനിയല്ലേ ഴോ ഒള്ള ബന്ധാണ് അപ്പൊ ഞാന് ഓളോട് ചോദിച്ചേ വിളിച്ചിട്ടെ വന്താ ഫ്രീ ആണോയ്ച്ചപ്പ ന്നോടർഞ്ഞൂ ഏ ഏ കൂപ്പിലുംല്ലേ ഒരാൾ മെസ്സജ്യച്ച നോക്ക് മെസേജ് അയക്ക് ഫ്രീ ന്ന് ങ്ങാണ്ട് ഞ്ഞിവിടെ അപ്പൊളൊച്ച അപ്പൊള് ഇപ്പളെ ദിവസൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നിത് ആരോ ആണ് സൗണ്ട് കേട്ടോള് പറഞ്ഞ് ഞാന് അനിയത്തിക്ക് കൊടുത്തക്കണ് ചെയ്യാന് എനക്ക് പറ്റണില്ലാന്നൊക്കെ പറഞ്ഞേന്
ആഹ്‌ ഒളിച്ചു താങ്ങീനെ ഓക്ക് പറ്റണില്ലാന്നൊക്കാണ്ട് എക്ക് തന്നതേനു അപ്പൊ ഇവിടൊക്കെ മക്കള എടയില് ല്ല്യാ അങ്ങട്ട് വിളിച്ചപ്പോ കൊറേ ആൾ ക്കാര് ഇങ്ങട്ട് വിളിച്ചും പക്ഷെ എന്റെ ഫോണിന്ന് ഇങ്ങള് ഇങ്ങട്ടെടുക്കാൻ പറ്റണില്ല
ആ പൂപ്പേനോടൊന്ന് പറഞ്ഞാ മതിന്
ആഹ്‌ അത് ഓളോട് പ ഷാനോട് പറഞ്ഞങ്ങാണ്ട് ശരിയാക്കേണ്ട വരും ഓളാണ് ഇന്തിന്റെയൊക്കെ ശരിയാക്കല് ഇനി എന്ക്കൊന്നും ഇതിനെ പറ്റി അറിയ് വിലിയ യോളനെ ഒക്ക നേരാക്കല്ലേ
ആഹ പിന്നെ മഴ എന്താ അവിടെ
ഇല്ല ഇന്നും കൂടൊണ്ടന്നെയാണ് നിങ്ങള് എവിടെയാണ് സ്ഥലം എവിടെ
ഞങ്ങ മഞ്ചേരി
ഹേ
പിന്നെ ഓലപ്പനാട്ടിലേക്കുല്ലേ
നാട്ട് തന്നെയാണ്
ഇത്ത പണി
ഇവിടെ ഇപ്പൊ കൊറച്ചസൈട്ട് പണിയൊന്നും ഇല്ല വെറുതൊക്കെന്നെയണ്
ആ ബസ്
കാളികാവ് വയൂരിക്കാരെ ഒരു വള്ളം വണ്ടിമ്മ പോകലേനു സ്ഥിരായിട്ടില്ല ഓൽക് ഓൽക്കാെരു വ വെള്ളം വണ്ടി അയില് വെള്ളം ഇറക്കി കൊടുക്കുക അങ്ങനെയൊക്കെ പോയിനും എട
ഏ സ്വന്തായിട്ട് പരീംങ്കുടി ഒക്കെ അയ്ക്ക്ണോ തറവാട്ടിലാ ഏഹ് ഏഹ്
നീ ച ഇവിടെ നീലാഞ്ചേരി നീലാഞ്ചേരി അറിയില്ലേ നീലാഞ്ചേരി അറീല്ലേ ആ നീലാഞ്ചേരി സ്കൂളിലാാണ്ഓല് പഠിക്ക്ണതേ
എഹ്
അവിടെത്തന്നെ മദ്രസും ഇപ്പൊ ചെറുതിനെ അവിടെ ചേർത്ത്ക്ക്ണ്ആഹ ചെറുത് നെ
മറ്റു വേറെ അനുസത്തിംകൂടില്ലേ
ആഹ് ഓൾ കുഞ്ഞക്കാട് ക്കാ കെട്ടിച്ച്ണെ
ഉം ഓക്ക് പിന്നെ സുഖണേ ഇങ്ങക്ക് ഞാനും ഇങ്ങളും ഇങ്ങളും ഓളൊക്കെ ഒരേ മാതിരിതന്നെയാണ് ന്നൊക്കെ പറഞ്ഞു ഇന്നോട് ഇന്നാള് വിളിച്ചപ്പളെ
ഇപ്പൊ ഞങ്ങള് വേറെ പോന്നോണ്ടാണ് കുറച്ചൊക്കെ ഒരു സുഖം കിട്ട് ണെ
ആ ഓക്ക് പിന്നെ അങ്ങനീം ഇല്ലല്ലോ ആഹ ആലോയ്ച്ചാ പാവാണ് എത്തപ്പ കാട്ട്ണ്
ഇന്നലെ ഇപ്പോ ഇന്നലെ രണ്ടീസായിട്ട് ഇപ്പ കയ്യിമ്മേ കു ത്തി പോത്ത്ണ്ടായിറ്റേ കതെട്ട്ണ് കൈ കൊണ്ട് അറയേ ച്ചും ഇടക്കിടക്ക് ഉണ്ടാവും ഉ ക്കും അങ്ങനെണ് ഇച്ചും അങ്ങനെണ് ആ കുയ് നഖത്തിന്റെ പോലെ തന്നെയാണ് രണ്ട് കയ്യ്മ്മീം ഇണ്ടാവും പി ഹോസ്പിറ്റലിൽ പോ ആസ്പത്രിയിൽ പോയിനേ ആസ്പത്രിയിൽ പോയ്ക്കാണ്ടിപ്പോ ഗുളികിം ഓല്മെന്റ് ഒക്കെ തന്നു
ഏഹ്
ഇന്ന മിന്നാന്നാണ് ഇണ്ടായത് ഇപ്പൊ ഇന്ന് കൈ കൊണ്ട് ഇപ്പോൊ കുത്തി ഇല്ലേ കുത്തി ചുളതത്ത്ട്ട് ഒന്നിനും വൈക്കൂല
ആഹ
അപ്പൊ ഈ പാത്രം കഴ്കാനും വെയ്ക്കൂല നമ്മളൊരു ഉള്ളി പിടിച്ച് തോലിച്ചാനും കൂടി വെയ്ക്കില്ല പിന്നെ അപ്പ ഇ മീൻ മേടിച്ചീനിഅപ്പൊ ഞാൻ പറഞ്ഞു മീൻകാരൻ പോയപ്പോ മീൻ വാങ്ങണ്ടാ ഇച്ച് നന്നാക്കാൻ വൈയ്ക്കൂലാന്ന് ഇപ്പാനോടെ അപ്പോ കഴിഞ്ഞ വെള്ളാഴ്ചക്കെ കൊട്ന്ന കുറച്ച് ഇറച്ചിണ്ടായിനു കോഴി ഉണ്ടായിനു അത് ഞാൻ ഫ്രഡ്ജിൽ വെ ച്ചീനു അപ്പൊ അതെടുത്ത് പുറത്ത് ക്കെച്ചീനു ഇത് മതി ഇന്ന് അതില് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ അവിടുന്ന് അമ്മോശ കാക്ക ഇണ്ട് മീൻ മേടിച്ചു വര്ന് അപ്പൊ ഞാൻ അവിടുന്ന് വണ്ടാന്ന് പറഞ്ഞത് അതേനോ അപ്പൊ അവിട്ഇണ്ട് ഓൽമേടിച്ചു കൊണ്ടര്ന്ന് അയില് ഇഞോട് മുപ്പരറഞ്ഞു നീ അപ്പൊ ഞാൻ നന്നാ ഞാൻ നന്നാക്ക ക്കിതരാഞ്ഞ് അയ്ൽപിന്നെ മുപ്പരന്നെ നന്നാക്കി കഴ്കിതന്നു കൈ കൊണ്ട് വെക്കൂല ഇപ്പൊ അങ്ങനെൊക്കെ ചെയ്യേണ്ടേ അറിയേ
പിന്നെ ഞമ്മക്ക് എപ്പളും എന്തെങ്കിലും ആവശ്യമുള സാധനാ കൈ
ആഹ കൈ ആഹ തിരുമ്പാനും ഇപ്പൊ കൊറെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞപ്പ മി മിഷീൻ ഒന്ന് ഫിറ്റ് ചെയ്തന്ന്ക്ണ് മറ്റേ മെഷീനൊക്കെ ഉണ്ട് കുട്ടിരിക്കല്ന് കിട്ടേതീനു മെഷീന് ഫിറ്റ് ചെയ്ത് തരൂല്ല
ആഹ ഏ എന്നിട്ട് ഇപ്പളാ ഫിറ്റെയ്തെ
ആഹ് ഇപ്പളാ ഫിറ്റയ്തതേ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊറെ പറഞ്ഞിട്ടാണ് ഫിറ്റയ്തന്ന് ഫ്ളഗ് ഒക്കെ ഉള്ളിലുണ്ട് പക്ഷെ ഉള്ളില് ബാത്റൂമിലേ സ് സ്ഥലല്ലേയ്റ്റെ കുളിക്കും മാണം പുറത്ത് ബാത്ത്റൂ
അതേകാര ആ ഇന്റെ ബാതറൂമിലാണ് ഉള്ളില്
ഉള്ളില് പുറത്ത് ഞങ്ങക്ക്ല്ല അപ്പൊ ഉള്ളില് വെക്കാനും പിന്നെ കുളിക്കാനും ഇതിനൊ സ്ഥലം കിട്ടൂലല്ലോ ആ അയ്ല് പിന്നെ വടക്കളീന്ന് ഇറങ്ങണ ഭാഗത്തേക്ക് ഒരു പ്ലഗ് ഒക്കെ വെച്ചുകാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് ചെയ്തന്നു കൈ ഇങ്ങോട്ടൊക്കെ ഇടങ്ങറാവുമ്പൊക്ക കെതിയടാണ്
പിന്നെ അല്ല ഈ രണ്ട് കൈയ്മേ ഇണ്ടോ എന്നിട്ട്
ഇപ്പൊ ഇടത്തെ കൈമേണ ഉണ്ടാവല് വലത്തെ കൈ്മേ ഉണ്ടാവല് കരി ഇട്ട് ഒന്നും പാത്രം കഴകനൊന്നും പറ്റില്ല
തന്തമ്മ വെര്ല്ലുമേ
താന്താവര്ലുമേണ് ഇപ്പം ഉണ്ടയിക്കണുന്നത് അ ഇപ്പ ഇന്നലെ കുത്തിച്ചളർത്തിട്ട് ഉറങ്ങൻ
ഈ ഉപ്പ് ഉപ്പിട്ട ചൂടുള്ളത്തിലേ ശീല ചിറ്റങ്ങാണ്ട്
ഇന്നലെ ഇപ്പം ഇവരെ ഉപ്പ ഇച്ച് ഇരുന്നിട്ടും നിപ്പിട്ടണില്ല കടന്നിട്ടും നിപ്പിട്ടണില്ല ഇല്ല അയില് ഞാൻ പറഞ് ഇത് ഒന്ന് കുത്തിപ്പോട്ടി ട്ടിച്ച് തരു ചോയിച്ച്
ആഹ്
അതിൽ ഇന്നല്ല ഒരു എവിടുന്നും ഒരു കാരമുളൊക്കെ കൊണ്ടെന്ന്ക്കാണ്ട് കുത്തി പൊട്ടിച്ചപ്പോ അതിന്റെറ ഉള്ളിൽ നിന്ന് കുറച്ച് ചേലോ ചെലോ
അങ്ങനെ പീച്ചാൽ ചിലപ്പോ ഒരു സുഖം കിട്ടും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി പറച്ചോയ്ക്കാരം
ആഹ് എന്നിട്ട് പീച്ചിട്ട് സുഖം കിട്ടിയേ പീച്ചിറ്റ് പിന്നെ നല്ല സുഖം കിട്ടി
അയിനെ അയിന്റെ ഉള്ളിൽ ഇങ്ങനെ പയുത്ത് നിന്നിട്ടാ അങ്ങനെ പീക്കി കൊടുത്താ മതി
ആഹ് പോയിട്ട് നിന്നിട്ടേ കൊറെയൊക്കെ ഇങ്ങട്ട് സുഖം കിട്ടി എന്നട്ട് നിങ്ങളെ ആഹ് ഓയിൽ മെന്റ മന്റ് ഉണ്ട് വേദനക്കെ ഗുളികുണ്ട് നീര് പോകാൻ ഗുളികൊക്കെ ഉണ്ട് രണ്ടിസം കഴിഞ്ഞട്ട് ചെല്ലാ പറഞ്ഞ് കുറ പോയില്ലെങ്കില്
ആഹ്
കയ്യിലല്ലേ നമക്ക് ആവശ്യം ഇണ്ടാവുക പിന്നെ വേറെ പോവണ്ടിപ്പോ സഹായത്തിന് ആരും വരൂല അതെ അപ്പ അവിടന്നും കൂടി ആരും വരൂല അങ്ങനെ കരിഞ്ഞാലും കൂടി ആരും വരൂലറയും എടങ്ങേറാണ് ഞാൻ ഇവളോട് പറയും വലിയ പണി എടുത്തിട്ടില്ല ഞാൻ ഇവളോടറയും ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും വെച്ചോളീ ഞാൻ എൻ്റെ കൂടി കൂട്ടി പോകാനെറങ്ങീ ഞാന്
വല്യൊക്ക് എത്ര ആയിക്കണ്
ഓക്ക് പന്ത്ര പതിനാ പതിനഞ്ച് വയസ്സ്
ഏഹ് അപ്പൊ കൊറച്ചൊക്കെ എടുത്തരാൻ ആയിക്കണല്ലോ
ഫുള്ള് പണിട്ത്തന്നത് തുടക്കലും പിയാനൊന്നും കഴൂലേ കയിന്റെ വെരലിമെല്ലേ പറ എന്നും ഉമ്മച്ചി നിങ്ങള് ഒറ്റക്ക് തുടക്കേണ്ടിരില്ലേ അപ്പോ ഞാൻ പറഞ്ഞ് ഇന്ന് ഞാൻ തുടക്കണന്നൊല്ലാ എന്നാ കക്ഷണത്തിന് നെനവ് ഇണ്ടല്ലോ വെള്ളന്ന് വീശി പോരും പിയാൻ കയ്യൂല
ആഹ് തുടച്ചിട്ടില്ലെങ്കില് വൃത്തികേട് ആണേ
എൻക്ക് തൊടച്ചിട്ടില്ലെങ്കി ഭയങ്കര പൊതി പറയും അത് തുടക്കൊന്നും വേണ്ട വയ്യാങ്കി പെന്തിനാ തുടക്കണേ എടക്ക് തുടച്ചിട്ടില്ലെങ്കിൽ ഒരെടെങ്ങറണ് തുടച്ചിട്ടില്ലെങ്കില് അറയും ആഹ് നിങ്ങള് പണികളൊക്കെ കഴിഞ്ഞോ കുട്ടികൾ സ്കൂൾക്കൊക്കെ പോയോ
ഒന്നും കഴിഞ്ഞിട്ടില്ല ചായ കുടിച്ചു അങ്ങട് ചടിച്ച് ഇവിടെ കുത്തിടുക്കാണ് ഇനി പാത്രം മോള് സ്കൂ സ്കൂൾക്ക് പർഞ്ഞേ ത്തണം ചെറുത് ഒന്നാം ക്ലാസിലാ എനിക്ക് രണ്ടകുട്ടികള വലുത് എട്ടാം ക്ലാസ്സിലുവ.
ഏഹ് യ്യോ.
ഇവിടെ വലുത് ഒമ്പയിലാണ്, ചെറുത് അഞ്ചിലാണ്, നല്ല ചെറുത് എൽ കെ ജിയിലാണ്. ഇനിപ്പോ ഓനെ കുളിപ്പിക്കണം അയന്നെ പറയണെ ഇപ്പ മറ്റോലോഡ് എൻ്റെ കൈ കൊണ്ട് വെക്കാ വല്ല്യോളോട് കുളിപ്പിക്കാൻ പറഞ്ഞപ്പോ ഓള് ഒന്നും കുളിപ്പിക്കാണ്ട.
ഉം ഉം.
ഇന്നലെപ്പച്ചി കുളിപ്പിച്ച് കൊടുത്ത് ഇന്നലെ ഞാനെന്നെച്ച കുളിക്കാൻ വൈകികേറ്റി ആ മേൽ മാത് ത്രം കെയ്കീറ്റുള്ളു തലോന്നും നേരിക്ക് മുടിയൊക്കെ തട്ടിയാല് ഏറെ വരുത്താകന് അയ്മ്മൺ ചിറ്റിപിടഞ്ഞാല്
അക് പെരമയതുമേ നീക്കാരം
ന്നായി കോട്ടെ പിന്നെ വിളി
ആ ശരി ആ
ആ ആ